ആ എന്തുണ്ട് ചായ കുടിച്ചോ ആ കേൾക്കുന്നുണ്ട്
ആ
കഴിഞ്ഞ് ആ ആ ഇവിടെ ചായകുടി കഴിഞ്ഞ് ഉച്ചക്കത്തെ കറിയെല്ലാം റെഡി ആയിരി ക്കെണേന്ന്
ആ ആ
പിന്നെ ആ ഇവിടെ ആ ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം റെഡിയായിരിക്കെണെണ്
ആ ആ
പിന്നെ രാവിലെ മഴയണ്ടായിയെന്ന് തോന്നുന്നുല്ലേ അവിടെ ഉണ്ടായോ മഴ
ഇല്ല
ഇണ്ടായില്ല ഇവിടെ ഇണ്ടായി ആണോ ഇവിടെ രാവിലെ ഇണ്ടാവും പിന്നെങ്ങനെ വരുമ്പോ പിന്നെ ഓ എ ത്തരേടം കഴിഞ്ഞ
ഉം ഉം ഇവിടിപ്പോ വെയിലാണ്
വെയിലാണല്ലേ ആ ഇവിടെ ഇ പ്പ വെയിലാണ് രാവിലെ ഇണ്ടാവും മഴ പൊടിഞ്ഞേച്ച്
ഉം ഉം
എന്നാ കൊറേ ആയിട്ട് പെയ്തില്ല കൊറ ച്ച് പെയിതു പിന്നെ ഞങ്ങ ആ ജോലിയല്ല ജോലിയ കഴിഞ്ഞ് ഞങ്ങ ടൂറ് പോയിച്ചി ഈ പിള്ളേരുടെ വെക്കേഷനെ വേളാങ്കണ്ണിക്ക് പോയേച്ചി കേട്ടിട്ടുണ്ടാ വേളാങ്കണ്ണീന്ന് പറഞ്ഞ് തമിഴ്നാട്ടില് തമിഴ്നാട്ടില്
ആഹ് തമിഴ്നാട്
തമിഴ്നാട്ടില് പള്ളിണ്ടല്ലോ വേളാങ്ങണി മാതാവിന്റെ അപ്പൊ വെക്കേഷനിൽ ഞങ്ങ ട്രെയിനിലാ പോയത്
ആ ഉം
ഇതിന്റെ മുടി മുട്ടയടിക്കാത മുടി മുടി കളയൂലേ നമ്മ
ആ അത് പഴയനിയാ
ആ പഴനി അത് ഹിന്ദുക്കളാ പോണ ഞങ്ങീ ക്രിസ്ത്യാനികള് ആഹ്ല ഞങ്ങ ക്രിസ്ത്യൻസ് പോണ ഈ വേളാങ്ങണി പള്ളിയില് ഫല ന ഫല എ മുടി കൊണ്ടായി ഇങ്ങനെ മൊട്ടയടിക്കും മുടി കളയും ആദിത്യ മൂടി അങ്ങനാ ഒരു ഒ വർഷം കൊച്ചിന്റെ അങ്ങനെ അടിച്ച് ഒരു വയസിൽ ഇപ്പൊ രണ്ടാമത്തെ വയസിൽ ഞങ്ങ പിന്നേയും പോയി മുടി കളഞ്ഞില്ല ഞങ്ങ ചുമ്മാ ഒരു തീർത്ഥയാത്രക്ക് പോയാണ് യാത്ര പോവലേ വെക്കേഷനല്ലേ ആപ്പൊല്സ ത്തും പോവാത്ത കൊണ്ട് കൊച്ച് പറ അമ്മേ എവിടെയെങ്കിലും പോണോന്ന് പറഞ്ഞിരുന്ന് ലാസ്റ്റ് ഞങ്ങള് ഒരു മാസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രയിനാ പോയത് ആ അപ്പ അവിടെ ചെന്നിട്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പിന്നെ ഞങ്ങ ഒരു ദിവസം
ഉം
അവിടെ പോയിട്ട് ഞങ്ങള് ഭക്ഷണം ഇവിടെന്ന് കൊണ്ട് പോയിര്ന്നു അവിടുത്തെ ഫുഡ് നമുക്ക് പിടിക്കൂല അരിയല്ലേ കുഞ്ഞി കുഞ്ഞ അരിയായിരിക്കും പൊന്നിയരി ഉ
ആ അതേന്നെ
എന്ന് പറഞ്ഞാ ഈ നീളനരി വെച്ച് തിന്ന്ന്ന് നമുക്ക് മറ്റേരി പിടിക്കൂല പിള്ളേർക്ക പിടിക്കൂല
ആഹ് ആ
ത്തിനാണെങ്കിൽ കട്ടിപ്പ അയക്കു ഒരു ചൊ ഒരുപാട് ചൊവായിരിക്കും നമ്മുടെ വെള്ളം പോലെ അല്ല അവിടുത്തെ വെള്ളം അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങ ഇവിടന്ന് തന്നെ അരി സാധനങ്ങളും മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് എല്ലാ സാധനവും കൊണ്ട് കൊണ്ട് വെച്ച് പാത്രങ്ങള് ചെറിയ ടൈപ്പ് പാത്രമില്ലേ നമ്മ ഇങ്ങനെ ഇൻഡക്ഷൻ കു ക്കാറും കൊണ്ടോയി അവിടെ പോയി കരണ്ടി കുത്തി റൂം എടുക്കും ഞങ്ങ അപ്പൊ അവിടെ ഇപ്പോടത്തെ റൂമിലാണെങ്കിൽ അവര് അറിയൂല്ല ഒരു ഉമ്പ് കൂട്ടിട്ടിട്ട് നമ്മ തി ന്നെ പാചകം ചെയ്യാനുള്ള കൊച്ചിന് പാലാണെങ്കി പാൽ തിളപ്പിക്കും സാധനപ്പ ചുടിക്ക ചൂടുവെള്ളവരെ നമുക്ക് അതില് കുത്തി ചെയ്യാലോ പിന്നെ കഞ്ഞിക്കാണെങ്കിൽ അവിടെ കഞ്ഞിക്ക് ഇട്ടിട്ട് ഞങ്ങ എറക്കി വെചിട്ട് ഞങ്ങ പള്ളിൽ പോയി വൈകി വന്നപ്പ നിയം ആ കറികളായാലും ചിക്കൻ മീൻ പല പല മീനുകൾ കിട്ടും പൊരിച്ച വെച്ചങ്ങനെ മ്മള് വീട് വെക്കൂല്ലേ അത് വെക്കൂല അത് പോലെ നമ്മൾ അറുക്കാൻ വെച്ചേക്കണ മീൻ ഞങ്ങ മേടിച്ചോണ്ട് വന്നത് അത് ഇവിടെ കൊണ്ട് വന്നിട്ട് ഞങ്ങള് അറുത്തു എടുത്തു ഞങ്ങടെ ഇതില് കൊണ്ട് അതുപോലെ ചി ചിക്കൻ വാങ്ങി ചിക്കൻ ചിക്കൻ കറിണ്ട ചോറും പിന്നെ ഇവിടന്ന് ഞങ്ങാ പിന്നാഗിരി അരച് വിന്താലു ഇല്ലേ ബിഫ് വിന്താലു അത്പിന്നെ ഒണക്ക ചെമ്മീൻ കൊണ്ടോട്ടുണ്ടായി കില്ലങ്കി വറത്തിട്ട് പിന്നെ ഉണക്കക്കൊഴുവ അച്ചാറ് കൊച്ചിന് പപ്പടം വറുത്ത് എല്ലാം കൊണ്ടുപോയി പൊറത്തുന്ന് അങ്ങനെ ഫുഡും മേടിക്കുമ്പോ അധികം പൈസയാവും അവിട നല്ല പൈസയാണ്
മ് ഇത് നമ്മൾ തന്നെ കൊണ്ടുപോയ യാത്ര ചെലവില്ലല്ലോ
കുറവായിരിക്കും ഈ അവിടെന്ന് ഒരു മുട്ട ഓംലെറ്റ് കഴിക്കാ പറഞ്ഞു പത്തു അമ്പത് രൂപ വരും ഒരെണ്ണം കഴിക്കാൻ ഞങ്ങൊന്നങ്ങനെ പതം പറ്റിയാണ് ഞങ്ങ എല്ലാരും കൂടി കെ റി ഒരു ഓംലേറ്റ് അങ്ങനെ എ ല്ലാർക്കും പറഞ്ഞ നോക്ക പത്തഞ്ഞൂറ് ഇവിടെ ഒമ്റ്റ് ല പത്തി പതിനഞ്ച്ക്കെ നമുക്ക് ഫാമിലിയാട്ട്
ഉം
ഞ്ചു പേരിണ്ടായിട്ടാ ആ ഫാമിലി ട്രെയിനാണങ്ക റ്റവും സുഖാണ് ബസ്സിനാണങ്കിൽ നമുക്ക് ഇങ്ങനെ കു കുരിക്കേണ്ടി വരും എന്ന നമുക്ക് അങ്ങ വിവരാനാ ഇരിക്കാന ഒരു സൗകര്യം ഉണ്ടാവില്ലെന ക്ഷീണ അതോലെ കാറ്റാടിക്കമ്പോ ശർദ്ിക്ക മു പിന്നെ നിർത്തിട്ട് ബസ്സ് നിർത്തിത്തരാൻ പറ നിർത്തിത്തേരും അത് പറയാൻ പറ്റൂല്ലല്ലോ എല്ലാരും അവർക്ക് ബാ ക്ക്ള്ളവർക്കൊരു ആ സൗകര്യം അത് കാരണം ട്രെനി ആണെങ്കി നമ്മു ത് അങ്ങാടി ഇങ്ങെ നടക്കാം കാല് വേ കാല്നു മസി പിടിക്കുമ്പൊളും നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് അങ്ങന നടക്കണം, ഒരു സ്ചോ പിൽസ്. സ്റ്റോപ്പ് എത്തുമ്പോ നമുക്ക് പോയി പുറം കാഴ്ച കാണാം. വല്ല കുഴപ്പ ഒന്നു ഇല്ല ഇപ്പകൊറെ ക്ലെ മറ്റായിടെ അവിടെ. ആ കൂടതലും ഏയ് ഇല്ല ഒന്നും ഉണ്ടായില്ല. നല്ലക്ലൈ മറ്റും കാര്യം അപ്പൊ നിങ്ങ എവിടെ ട്രിപ്പ് പോയാച്ച ഇല്ലല്ലേ?
ഇല്ല അന്നൊക്കെ പോകും, ഇപ്പഴങ്ങും പോണില്ല.
കുഞ്ഞുള്ള ക ണം അല്ലേ?
ഉം കുഞ്ഞുള്ളത് കാരണം പോയി. ഇല്ല, തിരുത്തി തിരുവനന്തപുരം അവിടെ ആ പാർക്കിലും, അവിടൊക്കെ പോയി കറങ്ങാറുക്കെയുണ്ട് കറങ്ങാറൊക്കെണ്ട്
കറങ്ങാറുണ്ട്. ആ അടുത്താണ? പാർക്കപ്പ. ഏതൊക്കെ
ആ തിരുവനന്തപുരം ആ ആ ഭർത്താവിന്റെ വീട്
അവിട അവിടെ കറങ്ങാൻ പോവും അവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയോ എന്തോ ഇല്ലേ മൃഗശാലെ പോയിട്ടുണ്ടാ പോയിട്ടുണ്ടാ ആ ഞങ്ങളും പോയിട്ടുണ്ട് ആ ഞങ്ങളും പോയിട്ടുണ്ട് ആ ആ അവിടെ പാമ്പ് മ്പോ പല പല പല റ്റേ സംഭവങ്ങളില്ലേ മൊതല, സിംഹം എല്ലാ
പിന്നെ അവിടെ ഒരു ശംഖുമുഖം പട്ട് അവിടൊരു പാർക്കുണ്ട് അവിടെ ഇത്തിരി അടുത്താണ് ഉം ആ കടപ്പുറം ആ വലിയ കാണാനൊന്നുമില്ല എന്നാലു ഒരു പ്രതിമയും അങ്ങനെയാ
അതെ ആ
ഉം പിന്നെ മാളിക്കാണ് കൂടുതൽ പോകുക അവിടെ അവിടെയല്ലേ കാണാനുള്ളത്
മാളില് മാളില് ലുലുമാള് പോയിട്
ഉം ഓ പോയിട്ടുണ്ട്
ലുലു മോള് അവിടെ തിരുവനന്തപുരത്തുണ്ടല്ലേ
നോ തിരുവനന്തപുരത്തുണ്ട്
അതൊരണ്ണം വാങ്ങി
ആഹ് നല്ല വലുതാണ് ഇപ്പ ഇവിടെയും വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഉ
ആഹ് നിങ്ങടെ അവിടേം വന്നിട്ടുണ്ട് ആ ആ അപ്പൊ ഞാൻ ചോദിക്കണേ ഈ മാളി പോവുമ്പോ കയ്യില് പൈസ വേണ്ടേ
പൈസ വേണം അല്ല വെറുതെ കാണുവാണെങ്കിൽ കണ്ടിട്ട് വരാ എന്തെങ്കിലും മേടിക്കയാണെങ്കിൽ പൈസ വേണം ഉം
അത് എല്ലാ ദിവസവും ഇവിടെന്ന് വാങ്ങാൻ പറ്റൂല്ല ചുമ്മാ പോയിരുന്നിട്ട് വരാല്ലേ ഏ സിക്കുള്ളിൽ ഇരുന്നിട്ട് വരാം
വെറുതേ ഇര് ഇര്ന്ന്ട്ട് വരാ
അ പിള്ളേർക്ക് അവിടെ ടോയ്സ് സംഭവങ്ങൾഇല്ലേ കളിക്കന്നേ
ആഹ ആഹ
മാതിരി എങ്ങനെ കർടാണോ അല്ലെങ്കിൽ പൈസ എങ്ങനെയാണ് ഉണ്ടാകില്ലേ അങ്ങനെ?
അവിടെ കളിക്കുന്നതിന് പൈസ അടക്കണം. എന്നിട്ട് അതില് ഓരോന്നിലും കളിക്കാം പിന്നെ അതിൽ ഓരോ ബൊമ്മകളുണ്ട്. അത് ഇങ്ങനെ എടുത്തിട്ട് നമ്മ ഗെയിം കളിക്കണ പോലെ. ജയിച്ചാ നമുക്ക്, തോറ്റ ട്ട പോയി.
പോയി അ അത് പൈസ കൊടുക്കണം ലേ കാർഡ് ആണോ അത്? ഒരു
ഉം. പൈസ ആദ്യം അടക്കണമെന്ന്. അവർക്ക് ഗെയിമ് കളിക്കാൻ വേണ്ടിയെ.
കളിക്കാൻ വേണ്ടി. ആ അങ്ങനെ. ആ ഞങ്ങുടെ ഇവിടത്തെ ലുലുമാളിൽ പറഞ്ഞ നമ്മവിടെ ഒരു പ നമ്മുക്ക് അത്ഫുൾ റീചാർജ് എടുക്കാം. ണ. അ. കൂപ്പൺ ഇല്ല ഇവിടെ. പത്ത് മുന്നൂർ രൂപയുടെ കൂപ്പൺആണ്. അത് നമുക്ക് ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് മുപ്പത് രൂപ മുപ്പത് രൂപത് തരും. കാർഡ് സേപ്പ് ചെയ്താൽ മതി
ഉം ഉം.
അങ്ങനെ നമുക്ക് കൊച്ചിനെയും കൊണ്ട് ചുമ്മാ പോയപ്പോ അവിടെ പോയിട്ട് ചുമ്മാ കയറ്റിയിരുത്തി. അതായത് കളിക്കാൻ പറ്റോ ഇത് മറ്റേ കാർഡ്ഉണ്ടങ്കിലേ നമ്മ ഒ ഓണാവുള്ളൂ. ആ വർക്ക്‌ ആകുള്ളൂ. ഞങ്ങ ചുമ്മാ കയറ്റി കൊച്ചിനെ ഫോട്ടോ എടുത്ത് ഓരോ ഗെയിം കയറ്റി ഇരുത്തി ഫോട്ടോ എടുത്ത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ പോണ ലുലുമോളിൽ പോണം. അത് സാധനൊന്നും ഞങ്ങ മേടിക്കൊന്നുംല്ലട്ടാ. കൊച്ചിനെയായിട്ടു പോയാൽ മുതലാവൊന്നും ഇല്ല ഇതാണെങ്കിലോ കാണണം അത് ഇത് വേണം ടോയ്സ് മിഠായി. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അയൽക്കൂട്ടത് തുന്നു പോയേ. ലുലുമാളിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ മിട്ടായി അവിടെ പല പല മിട്ടായി ഓരോ കമ്പനിടെ ഉണ്ടാവൂലേ? അവര് പ്രൊമോഷന് വേണ്ടി അത് ചുമ്മാ വില ചോദിച്ചേയുള്ളു. ഒരു മിഠായിക്ക് മുന്നൂറ്റ അമ്പത് രൂപ
ആ അവിടെയുള്ള എല്ലാത്തിനും റേറ്റ് കൂടുതലാ അന്ന് നങ്ങള് കുട്ടിക്ക് ഉടുപ്പ എടുക്കണം വിചാരിച്ചു. പക്ഷെ ഒരു ഉടുപ്പിന് വില എയ്തിക്ക രണ്ടായിരം.
അത്രേ ഇണ്ട് ആപ്പ് പിന്നെ ഞങ്ങെ അങ്ങനെ ഒ ഒരു മിട്ടായിടെ വെല ചുമ്മാ ചോദിച്ചപ്പൊ ഞാൻ പറഞ്ഞില്ലെ മുന്നൂറ് രൂപ പിന്നെ ഞാൻ കൊച്ചാണെ നല്ല കരച്ചില് ഞാൻ പറഞ്ഞ് വീട് ട്ടീ പോയ്‌ട്ട് മേടിക്കാ കിണ്ടർ ജോയ് മേടിച്ചരാ ഓഫറിനല്ലേ അത് ഈ ഫെസ് ആന്നോ അല്ലേ
ആ മാസത്തില് ഇണ്ടാവില്ല വല്ല ആ മാവ്കളോ എണ്ണകളോ അങ്ങനെക്ക ഇണ്ടാവും
അങ്ങനെണ് ണ്ടാവുള്ളൂ ആ പിന്നെ അല്ലാതിനി ഈ ഓണ ത്തിന് ക്രിസ്മസിന് അതിനും നല്ല വമ്പി
ആ ഓഫർണ്ടാവും ഉം
പ്പൊ കൊറച്ച് പൈസായിട്ട് പോണം അപ്പന്ന നമ്മക്ക് കൊറച്ച് മിച്ചം കി ട്ടു എന്ന് പറഞ്ഞ ലാഭം കിട്ടു അല്ലെ പൈസ ലാഭിക്കാൻ പറ്റു ആ പ്പിനിന്തായാലും പോണം അടുത്ത ഓണ അടുത്ത ഓണം വര ട്ടോണത്തിന് നല്ല ടി വി ക്കായാലും അല്ലെ എ സി, ടി വി ഫ്രിഡ്ജിനായാലും നല്ല ഓഫറായിക്കും എന്റെ അയൽ ന്റെ കൂട്ടുരത്തി കഴിഞ്ഞയച്ച പോയി ഏ സി മേടിച്ചുള്ളു കുറേ ഈ വഴക്കാലത്ത മേടിച് ശരിക്ക് ചൂട് കാലത്തല്ലേ മേടിക്കേണ്ടത് എ സി ആ കൊച്ച് പോയിട്ട് ആഹ് ഇപ്പൊ മേടിച്ചു വന്നേക്കണ് ഞാൻ കുറേ നേരായി പ്പ മേടിക്കത് ചൂട് കാലത്ത് മേടിച്ച് വെക്കാൻ പാടില്ലായിര്ന്നാ മനുഷ്യൻ ച് ചൂട് കാലത്ത് വെറുതെ ഉരുകി ഇല്ലാണ്ടാവണേകട് വീട്ടിൽ നിന്ന് ട്ട് പോലും ഞങ്ങടെവിടെ മരങ്ങളൊന്നും ഇല്ലേ അപ്പ ഇങ്ങനെ നല്ല ചൂട് കി ട്ടുപ്പത് കാരണം മര ങ്ങള്ണ്ടെങ്കി സമ്മയിച്ചോ കാറ്റെങ്കിലും വീശുടക്ക് അവിടെങ്ങനെ മര ങ്ങള്ണ്ട ചു
ഓ ഒരു മരുണ്ട് മാങ്ങ മരുണ്ട് ഫ്രണ്ടില്
ആ ആ എ ന്ത്‌ മാങ്ങിയാണപ്പാ ഇണ്ടാവാറ്ണ്ടാ
നല്ല പുളിച്ചി മാങ്ങിയാണ് എന്ത് മാങ്ങയാന്നറി
അറിയില്ല അപ്പൊ നിങ്ങ കറിക്കെടുക്കോ മാങ്ങാ കറി വെക്കാൻ വേണ്ടി
അയ്ന് എത്ര വീണ് പോയി ആരും വലിക്കാനി ക്കാന് കൊറെ പേര് വലിച്ചു കൊണ്ടുപോയി പക്ഷെ അതില് നിറയെ കയ് മരം ഫുള്ള് ഉണ്ടാവും
എനിക്കൊരു കോള് വന്ന്ണ്ടേ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്ക അ ശരിയോ അ